അർജന്റീനല്ലേ?
അർജന്റീന പോല ടീമ് നിന്നോടാരടാ പറഞ്ഞേ അവരെകാർഡ് ട്ടുണ്ടോ നി
അ ഓ ഓ ഒറ്റ മിന്റ്റേ
എന്തൊറ്റമിൻ റ്റ്
ഏ ഓ നല്ലസ്കോടാ നല്ലസ്കൊട നല്ല സ്കോഡ നല്ല സ്കോഡാണ് മന്തിയ്ചോ?
മന്തി കയ്ച്ച് അടെ ഇവടടുതേത ന്നല്ല മന്തിക്കടള്ളേനിനക്കറിയോ?
ആ അറിയറിയ ഇവടടുത്ത അൽറാസിയിണ്ട് എ അയ് അയ് എമ്പ്രാത്ത്ണ്ട് പിന്നെ മറ്റേ തപാനുണ്ട്
തപാനല്ലേ ഏതേത് നല്ല മന്തിക്കടാ ഏതാ
നല്ല മന്തിക്കട പറാണ്ടേൽ അൾട്രാസി പോവാ കൊഴപ്പന്താച്ചിണ്ടെങ്കില് അൽഡ്രാസിയിൽ നല്ല സ്പെഷ്യാലിറ്റീസൊ അവ്ടെ നല്ല ഹണിജില്ല്ട്ടും ബീഫ് മന്തി കിട്ടും ഉ റൈസ് നല്ല പൂ പോലത്തെ റൈസാ
പൃരു ആഹ മയണൊയ്സെങ്ങനതിക്കാണോ?
മയണൈസ് എടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും എടക്ക് നല്ലതാ ക്ഷെ കൊഴപ്പെന്താച്ച്ട്ട്ണ്ടെങ്കില് നല്ല പൈസയാ
പൈസണെ
ഉം നോർമല് പ്പൊ ഒരു സ്ഥലത്ത് പോയിണ്ടെങ്കി നൂറ്റമ്പത്റുപ്പിയല്ലേ ഒര് ചിക്ക മന്തിക്ക് കൊട്ക്ക ക്കാ ക്ഷെ ഇവടമ്മളയ്ന് വകരെ ഇരുനൂറ്റിനാപ്പത് കൊട്ക്കണ്ടേരും
ആ ഞാസെൽറെറ്റ ടെ കൊറച്ച് നെഗറ്റീവ് റിവ്യൂസ് പറഞാര്ന്ന്
എന്താ പറഞ്ഞത്?
അവിടത്തെ റൈസ്എടക്ക്ശെരിക്കും കുക്കാവത്തില്ല അങ്ങനെക്കെ ഞാനറിഞ്ഞേ
ആരെ പറഞ്ഞത്?
എവിടെയാ അറിഞ്ഞ് വാ
അറിഞ്ഞതെന്താഒയ്ച്ചിലെ അതി പൊട്ടമാര് പറഞ്ഞത് നെഗറ്റീവൊരു നെഗറ്റീവ് ഫുഡ് ഫ്ലോഗേൾസ്ന്ന് പറഞ്ഞാലാണ് റെക്യൂട്ടേഷൻ കൊറക്കാലേ
വേറെ വെല്ലേതാ വേറെ വല്ല കട അടുത്തുള്ള ഇത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള
വഡ്ജറ്റ് വഡ്ജറ്റ് ഫ്രണ്ട്ലി വർ തപാനേ പോണ്ടിരും ഇപ്പൊ എമ്രാത്തിലും പൈസ കൂട്ടി ഇരുന്നൂറാക്കി
തവാനിരുന്നൂറ
തപാനില് നൂറ്റിഅമ്പതേള്ളൂ പക്ഷെ അൽറാസില് ഇരുന്നൂറാക്കി
നൂറ്റി അമ്പതോ ഒള്ളോ
നൂറ്റി തൊണ്ണൂറ് സോറി
ഓ മറ്റേ കട ഒരു കട കൂടെ ഒണ്ടെന്ന് പറഞ്ഞത് അതേതാ
അത് എമ്രാത്താണ് പക്ഷെ എമ്രാറാത്ത് നല്ല പൈസയ റേറ്റാ ഇരുന്നു ഇരുന്നൂറ് ഇരുന്നൂറാപ്പം
ആണല്ലേ അപ്പ അൽ അൽറാസി ആണല്ലെ ഇച്ചിരൂടെ ബെറ്ററ്
ബെറ്ററാണ് പൈസണ്ടെങ്കി പോവാ ഷ് തെരക്കാണ് നല്ല ഓർക്കൗഡറാ
തെരക്കാണെ ബുക്ക് ചെയ്യണം നേരത്തെ ബുക്ക് ചെയതാലേ കിട്ടത്തുള്ളൂ
പ്രീബുക്ക് ചെയ്യാ ആഹ് റിസർവേഷൻ ചെയ്യാ ദേക്കു ഉം തെരക്കനുസരിച്ച് വെയിറ്റ് ചെയ്യ് വെ വിറ്റ് ക്യാഷ് ട്ടാണി പോവാ അല്ലെങ്കില് കുടുങ്ങും പിന്നെ അൽറാശി കുറെ പ്രത്യേകതകളുണ്ട്
എന്ത്
അൽ ഡ്രസില് ഷോട്ട്സ് കിട്ടും ഓരോ ഫ്രൂട്ട് ഷോട്ട് വൺവെ ഷോട്ട് അങ്ങനെ കിട്ടും ഫ്രീയ ഫ്രീയ ഫ്രീയ എത്ര വേണേ കുടിക്ക
എത്ര വേണേലും കുടിക്കാലേ ഓ അതുകൊള്ളാംസൂപ്പൊക്കെണ്ടോ സൂപ്പും സലാഡൊക്കെ കിട്ടും
സൂപ്പ് എം ഇപ്പൊ തപാലില് ഇപ്പൊ തപാലിലും കിട്ടോന്ന് അറിയില്ല പണ്ട് കിട്ടിരുന്നു ഇപ്പ ഈ ഗ്യാസിന്റെ പ്രോബ്ലം ആയിട്ട് അറിയില്ല
ആണല്ലേ
അതെ അതെ അതെ
ഓ അപ്പൊ അൽറാസിയാണ് ഇവിടെ കൊറവാണ് ഞാനിനി അവിടെ പഠിക്കാൻ വരുവാരുന്നു അപ്പൊ അത് വിട് അറിയാൻ വേണ്ടി ചോദിച്ചത അവിട്ർമ്പോ കഴിക്കാൻ പോണല്ലോ ഇവിടെ ഞങ്ങളെ അവിടെ വെല്യ മന്തിക്കടയൊന്നും ഇല്ല ഒന്നോ രണ്ടൊക്കെള്ളൂ പക്ഷെ ഇവിടെ അത്ര റൈസൊക്കെ ഒന്ന് അത്രോം പോരാ അതാ ഞാ ചോയിച്ചെ അവിടെ നല്ല കട വെല്ലോം ഒണ്ടോ ഇനി അവിടെ വന്ന് ഫുഡ് കഴിക്കാൻ പോണേ ഓ അങ്ങനെയാല്ലേ
ഉം ഏതേം പടത്തിന് പോയിരുന്നോ ഏതെങ്കിലും പടത്തിന് പോയിരുന്നോ
പടം ലാസ്റ്റ് പോയത് ദൃശ്യാരുന്നു ദൃശ്യം കഴിഞ്ഞ് പിന്നൊന്നും പോയിട്ടില്ല ദൃശ്യം പെടു കൊഴപ്പയില്ല ക്ലൈമാക്സ് ഒക്കെ ട്ട് ട്ട് ടിസ്റ്റോന്നെള്ളൂ അല്ലാതെ വെല്ലിയെ കൊഴപ്പന്നുല്ല
ഓക്കെ ഓക്കെ ഓക്കെ വേറെയ് ഏ ഈ മാസം പോണ് ണ്ടോ
ആഹ് വേറെ ഇനി സ്പൈഡർമാൻ കാണാൻ പോണം ജൂലൈ മുപ്പത്തൊന്നിന് സ്പൈഡർമാൻ സ്പൈഡർമാൻ ബാനുഡേ ജൂലൈ പതിനേഴിനാണോ മുപ്പത്തൊന്നിനല്ലേ ജൂലൈ മുപ്പത്തൊന്ന് അന്നേറങ്ങും
ബന്റാ
ഓ ഞാൻ അത് കാണാ വന്നില്ല സ്‌പ്രേതം മാ കാണാൻ പോവാന ഇരിക്കുന്നെ നി താങ്കളത് കാണാൻ പോവുന്നുണ്ട്
ആ താങ്കള് വ് പോവുന്ന്ണ്ട് ഞാനി ടിക് ടിക്കറ്റ് ബുക്ക് പോവാെണി പോവും എന്തയാലും ഇവിടെ ഇവിടെ അടുത്ത്നഇവിടെ അടുത് കൂട്ടാരോടെ പോണം പോവാണെങ്കി നല്ല തിയേറ്ററിലെ പോകുള്ളൂ ഇവിടെന്തായാലും പോകൂല ഇവിടെ നല്ല തിയേറ്ററൊന്നും ഇല്ല്യ
ആഹ് അത് ചോയിച്ചപ്പഴാതിയറ്റർ ഇവിടെടുത്ത നല്ല തീയേറ്റർ എവിടള്ളെ
ഇവിടെ അടുത്ത് അല്ല തിയേറ്ററുകളൊന്നുംല്യ കാര്യം പറഞ്ഞണ്ടെങ്കില് പിന്നെ ഒരു തിയേറ്റണ്ട് ആശീർവാദ് സിനിമാസ് പക്ഷെ കൊഴ.. ഇപ്പന്താച്ച മീൻ കൊറച്ച് ദൂരാണ് അടുത്തല്ല കൊറച്ച് ത്തിരി ദൂരണ്ട്
ഫോർക്ക ഐറ്റസ് ഡോൾഫി ക്കെണ്ടൊ ഡോൾഫി ഡോൽവി
എഅ ഡോൽപി ഉം കുഴപ്പ അറ്റ് മോസ്റ്റ്‌ പക്ഷെ സ്ക്രീന് പോരസ്ക്രീൻ അത്ര നല്ല സ്ക്രീ നൊന്നല്ല
സീറ്റ് കപ്പാസിറ്റി ഓടിയൻസ്ങ്ങനെ യുണ്ട് ഓഡിയൻസ്
ഓഡിയൻസ് ഫാൻഷോണ്ടൊന് ഫാൻഷോ ഉണ്ടോ സ്പൈഡർമാന്റണ്ടോറില സ്പൈഡർമാനയിന് കൊറച്ച് സ്ഥലങ്ങളിളൊ ള്ളു സാൻഷോ ള്ളത്
ആണോ ഓഡിയൻസ് ഓഡിയൻസൊക്കെ ഉണ്ടോ അതൊ വെറും ശോ കം തിയേറ്ററാ
ഞാഅവിടുന്ന് ദുരന്തര കാണാൻ പോയിരുന്ന് മറ്റ് കാണാമ്പോയപ്പോ ആഹ് ഹൗസുള്ളേര്ന്നു പക്ഷെ കൊഴപ്പന്താ ച്ചില്ലാ അവന്മാര് ഇന്തീ സിനിമയ്ക്ക് പകരം മലയാളം പിന്നെ ഉം പിന്നെ അയിന് അയിന് കൊറെ കച്ചറക്കണ്ടാക്കി അങ്ങനെ കുറെ ടൈപോയി അത് രണ്ട ണിക്ക് തുടങ്ങേണ്ട ഷോ തുടങ്ങിയ രണ്ടര രണ്ട മുക്കാലിനാ
ആഎന്താവിടെ ള്ള ഷോല്ലായിരുന്നു. ഹിന്ദി
സബ്ടെട്ടിലല്ല ലാംഗ്വേജേ മാറി
ആ ങ്ങേജേ മാറിയോ അത് നിങ്ങള്നോക്കാതെ പോയോണ്ടല്ലേ
എ നൊ നോക്കാതെ പോയ ഞങ്ങളകുഴപ്പമല്ല തിയേറ്ററിന്റെ കുഴപ്പാണ് ഇപ്പൊ പിന്നെ ആൾക്കാര് അങ്ങോട്ടു ഇങ്ങോട്ടുക ആ ബുക്ക് എല്ല ഞങ്ങള്കൊഴ് ഇപ്പൊന്നല്ല എല്ലാരു ഹിന്ദി ബുക്ക് ചെയ്തത്. പക്ഷേ തിയേറ്ററുകാരിട്ടത് മലയാള. പിന്നെ അവരോട് പറഞ്ഞിട്ട് എല്ലാരുടി മാറ്റി്ച്ച്
മലയാളം മാറ്റി
ആ മലയാള മാറ്റി ഹിന്ദി ഇട്ട ടി ടി യേറ്ററിന്റെ ഭാ ഉള്ള ഫാൾട്ടാണ് അപ്പൊ അവിന്ന് കുറേ അങ്ങോട്ടു ഇങ്ങോട്ടും കച്ചറകളി ഒക്കേയിട്ട് കൊറേ ടൈമ് അങ്ങനെ പോയി
ഓ ഓ
കാര്യം പറഞ്ഞ നെഗറ്റീവാണ് അവിടുത്തെ ഇന്റെ എക്സ്പീരിയൻസ്
നെഗറ്റീവ് ആണോ അപ്പം വേറെ നല തീയേറ്റൊന്നും നടത്തിറ്റില്ല വേറെ വേറെ ത ആ മാത്രേ ഉള്ളു
കൊട്ടാരക്കരയ്ണ്ട്. ട്ട്ക്ഷേ അവിടെ ഞാൻ പോയിട്ടില്ല
കൊട്ടാരക്കര ഉണ്ടല്ലേ
ഉം അവിടെ ഞാൻ പോയിട്ടില്ലാനും
ഓ കൊട്ടാരക്കര ച്ച് നല്ല തിയറ്ററാന്ന് ഞാൻ അറിഞ്ഞത്
ഏ..
അതാണ് നോക്കിയപ്പോ എനക്ക് മനസിലായെ സിന്തു ക്ലാസ്സ്.. തുടങ്ങുമ്പോ വന്ന് നോക്കണം എല്ലാരും കൂട്ടുകാരോടെ പോയി കാണണം
ഏ
ആള് വേറെ തെനുആഹ മുപ്പത്തൊന്ന്
ഉം ഉം ഉം ഉം ഉം ഉ
പിന്നെ വേൾഡപ്പ് ഇന്ന് നാളെ അ ർജന്റിന്റെ കളിയുണ്ടല്ലോ
ആഹ് മൂന്നരക്കല്ലേ, കാണണം.
ഉം..
പക്ഷെ കൊറേ ആള് നീക്കൂല, അർജന്റീന ജയിക്കാം ജയിക്കണം. ജയിച്ചിരിക്കണംന്നൊക്കെ തോന്നും. കേട്ടോ ഇല്ല ഇല്ല ഇല്ല വിളിച്ചാൽ നീക്കില്ല.
എന്താല്ലേ വേൾഡ് കപ്പാന്ന് പോലും ഒരു ബോധല്ല.
ഇല്ല ഇല്ല ഇല്ലേ ഇല്ല.
എന്നൊക്കെയാണ്. നാല് വർഷത്തിൽ കൂടുതൽ ഒരുതവണേ വരത്തൊള്ളൂ. എ ന്നിട്ടിവമ്മാക്കൊന്നും കാണാംവയ്യ. ഓർക്കാ
ഒറ അല്ലെങ്കിലും ഒറക്കൊഴിക്കും ഇല്ലല്ലാ ആവശ്യല്ലാത്ത കാര്യത്തിനൊക്കെ ഒറക്കൊഴിക്കും. പഠിക്കാനും ഒരാവശ്യത്തിനും ഉറക്കം ഒഴിക്കില്ല.
അതെ ഒരു ഇറസ്പോണ്ട് ഉം പറയാം.
റെസ്പോൺസിബിലിറ്റി ഇല്ല, റെസ്പോൺസിബിലിറ്റി ഇല്ല.
റെസ്പൻസിബിലിറ്റി അത് തന്നെ. ഒരു വേൾഡ് കപ്പ് കണ്ടാല് അത് ആസ്വദിക്കാനുള്ളത അല്ലെ, ഇപ്പഴൊക്കെല്ല നമ്മുടെ മെ കിംഗ് റൊണാൾഡോക്കെ ലാസ്റ്റ് ചാൻസ് അതുപോലും കാണാനുള്ള ഒരുതില്ല.
ഒരു മെന്റാലിറ്റി ഒരു റെസ്പോൺസിബിലിറ്റി ഒരു ഒരിതില്ല തൊര അങ്ങൻത്തൊരു സാധനങ്ങളൊന്നുംല്ല. ഒരു സ്പാ ക്കോന്നൂല്ല ഈ വേൾഡ് കപ്പ് നടക്കണന്നുള്ള, അതൊക്കെ ഞങ്ങളെ നാട്ടില് ഞങ്ങളെ നാട്ടില് മുക്കില് മുക്കിലും ഫ്ലെക്സും അതിന്റെ ഷോയും അങ്ങനൊക്കായിട്ട് അങ്ങനെ പോയി.
ഉം ഞങ്ങടെ നാട്ടിലും ഫ്ലക്സൊക്കെ വെക്കും.
ആഹ് ഫ്ലക്സ് പോട്ടെ അതിനനുസരിച്ചുള്ള ഷോയി ഒരു ഇത്ണ്ടാ ആൾക്കാരെ മുന്ന് പ്പോ സംസാരിക്കാണെങ്കി തന്നെ വയസ്സമ്മാര് സംസാരിക്കുന്നെനെ പറ്റികേട്ടോ, ഒരു ചായക്കടെ പോയിണ്ടെങ്കിലിപ്പോ.
മെയിനായിട്ട് നടക്കുന്നതെന്താച്ചാ ഇപ്പോ കൊറെ സീസൺ ഫാൻസ് ഇറങ്ങിയിുണ്ട്. ക്കാണെങ്കി ഒന്നും അറിയത്തൂല്ല വേൾഡ് കപ്പാവുമ്പോ എറങ്ങും, എന്നിട്ട് കളി കഴിയുമ്പോ തൊള്ളാ
അതന്നെ വല്ല്യേ വായ.
ഒന്നും അറിയത്തില്ലെങ്കിലും ന്നും പൊട്ടത്തരാണ് വിളിച്ചു പറയാ, എന്തൊക്കെയാണ് എന്തൊക്കെ കേക്കണം.
വായക്ക് ലൈസൻസില്ല. ഉം കളി കാണാ അതും കളിയും ഫുള്ള് കാണൂല്ല. പകുതിച്ച്വെച്ചേ കാണൊള്ളൂ ന്നാലും പറയാ ഡയലോഗ് കേട്ടിട്ടിണ്ടെങ്കില് വൽതാന്ന് വിചാരം. അതാ കൊഴപ്പം.
ആഹ് എന്തൊക്കെയാ നൊണപറഞ്ഞേ റൊണാൾഡോയ്ക്ക് സിക്സ്പാക്കൊണ്ട് റൊണാഡോയ്ക്ക് എന്തൊക്കെയാണ് കഥ
അതെത അതതുപോലെ മെസ്സിന്റെ കാലിൽെന്താ പവർണ്ടൊന്നൊക്കെയാ കൊറയ്യെണം
ആന്നെ മെസ്സിടെ വല്ല്യകാര്യം, എന്താണെന്നെ കിഡ്സാണെ. എ എന്ത് പറയാനാ ഇപ്പഴത്തവന്മാറൊക്കെ കാര്യം സീസണൽ ഫാൻസ്‌ എം സി കുട്ടികള്, യാ യാ ഉം അ അർജന്റീനക്കാണ്. ഏഹ്, പക്ഷേ അർജന്റീനയാണ് കപ്പെടുക്കാൻ ഇച്ചിരി ചാൻസ് പേഴ്‌സന്റേജ് കൂടു
ഓഹ് അത് ശരി അത് ശരി അത് ശരി അങ്ങനെയാണല്ലേ?
അത് ശരിയാണ് ഏ
തന്നെതന്നെ ഓ ഓ ഓഹ് താങ്കളെ നാടെവിടെയാ?
താങ്കള് ബ്രസീലായിരിക്കോല്ലേ? താങ്കടെ പറച്ചിലിലെനിക്ക് തോന്നി. നെയ്മർ ജൂനിയർ ഫാൻ നെയ്മർ ജുനിയർ ഫാ
നെയ്മർ ജുനിയർ ഫാനാണെന്ന് പറയാൻ പറ്റൂല്ല. നെയ്മർജുനിയർ വന്നിട്ടോന്നൊല്ല ടീമായത് അത് വേറെ കാര്യം. ന്നാലും ബ്രസീൽഫാനാണ്.
ബ്രസീൽ ഫാൻ മിനീഷസാണോ?
അല്ല അല്ല അല്ല അല്ല മാർസല്ലോ ആണെ. മാർസല്ലോ മാർസല്ലോ. ലയൺമാൻട്രല്ല ലയൺമാൻട്രല്ല.
ലയൺമാൻട്രല്ല പിന്നെങ്ങനെ ബ ബ്രസീലായി? ബ്രസീൽ ലയൺമാൻട്രാണ്. അപ്പൊ ഞാനോർ സീലിന്റെ പഴയ അഞ്ച് മാർസേലോ. ഓഹ് മൈ ഗോഡ്, ഞാനോർത്തിനി ബ്രസീലിന്റെ പഴയ അഞ്ച് കപ്പ് വെച്ച് വന്നതാനെ
ഏയ് ആ ആഹ് അത്തരത്തിലുള്ള ആളല്ല ഞാൻ.
ഓഹ് താങ്ക വ്യത്യസ്തമാണ് പിന്നെ റിയൽമട്ടട്ട് പതിനഞ്ച് യൂസ് ചെയ്യൽണ്ട്
നയമഡ്
താങ്കൾ എങ്ങനെയ റിയൽമഡട്ട് ഒരു ക്ലബ്ബായി ചൂസ് ചെയ്യാൻ കാരണം
അത് ഞാൻ കണ്ടു തുടങ്ങിയ കളികൾ അവരുടെയായിരുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെ പിന്നെ ആഹ് റൊണാൾഡോ എന്ന് പറയുന്നില്ല മാക്സിസ് കണ്ടു തുടങ്ങിയതവന്മാരുടെ ഇതിൽ നിന്നാണ്
ചൂസ് ചെയ്യണേ ഒരു പ്ലെയർ കാണുമായിരിക്കുമല്ലോ എന്നാല് ഏത് പ്ലെയർ ആയിരിക്കണം
പ്ലെയറിന ആ ഞാ ആ ടൈപ്പ് കാച്ചറല്ല ഞാൻ ഒരു പ്ലെയറിനെ നോക്കി ഇരിക്കില് അങ്ങനെയാണെങ്കിൽ ഈ വേൾഡ് കപ്പിൽ എല്ലാ കളികളെയും കാണില്ലല്ലോ ഏഹ് ആഹ് അത് തന്നെ കാരണം മ്പളിപ്പോ ഒരു പ്ലെയറിനെ നോക്കി വാച്ചിയാണെങ്കിൽ നുമ്മൾ എല്ലാ ഗൈമും വാച്ചി ചെയ്യ ഞാനിപ്പ എന്റെ കാര്യ പറയാണെങ്കിൽ വേൾഡ് കപ്പിൽ ഞാൻ അധികം മാച്ചസ് ഞാൻ വാച്ച് ചെയ്യാറുണ്ട് യു സിഎലിനെ അധികം വെ വച്ചേർന്ന് കാരണം. ടീം നോക്കല്‌ പ്ലെയർ നോക്കി നുമ്മള് ഒരിക്കലും വാച്ച് ചെയ്യരുത് അതിന് ഞാൻ എതിരാണ് എന്നാ ശരി എന്നാൽ പിന്നെ താങ്കളുടെ കാര്യം നടക്കട്ടെ
ഓക്കെ ഓക്കെ ശരി എന്നാൽ പിന്നെ വിളിക്കാം
ആഹ് അപ്പോ ശരി